ഹലോ കേൾക്ക്ണില്ലേ ഹലോ ഹലോ ഹലോ കേൾക്കാൻ പറ്റുന്നില്ലേ ഹലോ ഹലോ ഹലോ ആ കേൾക്കാൻ പറ്റ്ണ് ആ കേൾക്കാൻ പറ്റുന്നില്ലേ
ആ
ആറേഞ്ചിന്റെ പ്രശ്നംണ്ടോ
ഏ റേഞ്ചിന്റെ പ്രശ്നം എടക്ക് എ ടക്ക ഫോണിന്റെ പ്രശ്നണ്
അതെയോ ആ ആ ഇങ്ങളെ അയൽകൂട്ടം തുടങ്ങീട്ട് എത്രായി
ഇന്റതോ ഇവിടെത്തെ അയൽക്കൂട്ടം തുടങ്ങിയിട്ട് രണ്ടായിരത്തി ആറിലറ്റ തോന്നുണ്‌ രണ്ടായിരത്തി നാലില്
ആഹ രണ്ടായിരത്തി നാലില് ഏേ
തൊമ്പേലാ ഏ അതിലാടാണ് ആ പത്തൊമ്പതില് പത്തൊമ്പതില്.
ആഹ് ആഹ് ആഹ് ലോ ആഹ് ലേ പതിനഞ്ചില് കല്യാണം കഴിഞ്ഞത്‌ലേ ആ ആ
രണ്ടായിരത്തി പത്തൊമ്പതില് പതിനാറിൽ ജോയിൻ ചെയതു ഏ ലിങ്കേജ് ഉണ്ട് എച്ച് ഡി എഫ് സി ഉണ്ട് എല്ലാ ലോണും ഉണ്ട്.
അല്ല എച്ച് ഡി എഫ് സി ന്നും എസ് ബി ഐ ന്നും അല്ലേ ഗ്രാമീ
ആഹ് ആഹ് അല്ല നമ്മക്ക് ഈസി ഉള്ള സ്ഥലത്തുന്ന് നമ്മൾ അവടക്ക് ഇടക്ക്ണ്.
ആ ആ ഞങ്ങള് എച്ച് ഡി എഫ് സിന്നും എസ് ബി ഐ ന്നും
ഏ പലിശ എസ് ബി ഐ യിൽ പലിശ പലിശണ്ട്
പലിശ മൂന്ന് ലക്ഷത്തിന് നാല് ശതമാനം പലിശ
ഏ അപ്പൊ കുറവാണല്ലേ.
ആ ആഹ് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷത്തിൽ കൂടുതല ആകുമ്പോ പലിശ കൂട് കൂടുന്നുണ്ട്.
ശരിയാ അങ്ങനെ മൂന്ന് ലക്ഷം ഓ ഒട്ടാക മൂന്ന് ലക്ഷം.
ആഹ ആ കൂടാതൊന്നും ഇല്ലാതെ മൂന്ന് ലക്ഷം ഉറ്പ്യട്ക്കാണെങ്കിൽ നമ്മക്ക് നാല് ശതമാനംപലശീല് കിട്ടും നമ്മൾ അഞ്ചും ആറും കൂടുതലാകുമ്പോ
ഐ എഫ് എസ് സി. ആ് ശരി ആഹ് എല്ലോട്ത്തും ഉണ്ട്ല്ലേ. അല്ല ഇയ്യ് അയ്ലെന്താ പ്രസിഡന്റോ പ്രസിഡന്റോ സെക്രട്ടറിയോ ഓഹോ പ്രസിഡന്റ എത്രണ്ട് എത്രഅംഗങ്ങ അംഗ
ഞങ്ങള് പത്തൊമ്പതാള് ഞങ്ങള് പത്തൊമ്പത് ആൾക്കാരുണ്ട്.
ആഹ് കൊയപ്പോന്നുല്ല നല്ല ഉഷാറായിട്ട് പോന്ന്ണ്ട് ഇപ്പോ കൊറേ അയിലെ തൊട്ങ്ങീട്ട് ഇതുവരെ കച്ചറകളും കാര്യമൊന്നുംല്ല. ആ് അതോ ആഹ് ചെലെ ഓരോ അയൽക്കൂട്ടത്തില് കണ്ടിട്ടില്ലേപ്പ ഭയങ്കര കച്ചെറയ്ക്കാരം ഓരോരുത്തർക്ക് ലോൺ അത്ര വാണം ഇങ്ങനെ വേണംന്ന് പറഞ്ഞ്കാണ്ട് ആകെ പ്രശ്ണെയ്ക്കാരം എന്തായാലും അങ്ങനെ പ്രശ്നൊന്നും ഇല്ലപ്പൊ.
ഏ ഇതികടെ ഇതീലൂടെ ന്തണോ
അയൽകുകുടുംബശ്രീ വയിലെ ഉം
കുറെേ വർക്ക് കിട്ടണ്ട് ഈ ഒന്ന് ട്രൈ ചെയ്തോക്ട്ടോ അല്ല ഇയ്- ഈ പ്രസിഡന്ററ് ആകുമ്പോ നിങ്ങൾ എ ഡി എസിന്റെ എ ഡി എസ്.
ഞങ്ങളെ എ, ഡി, എസ്, ഞങ്ങെളെ സെക്രട്ടറി ആണ് ഇന് ജെ ഞങ്ങ ഇതില്സെക്രട്ടറി ഞാ- - ഞങ്ങളെ സി ഡി എസ് വൈസ് പ്രസിഡന്റ് വരുന്നത്.
ഏ അപ്പൊ ഓർക്കൊക്കെ വരുല്ലോ അങ്ങനെ
ആഹ് വന്നിട്ടുണ്ടാവും ഞാനി ഈ ലാബക്ക് പോണതോണ്ടായിരിക്കും ഇന്നോട് പറയായിത് എന്താ അറീല.
ഒന്ന് ചോയിച്ഓക്ക് നല്ലതാ മോളെ ന നല്ല ഹാർഡ് വർക്ക് ചെയ്യയാണെങ്കിൽ അതിനന് നല്ല വരുമാനം ണ്ടാക്കാം.
ആഹ ആഹ
ഞാൻ പറയാൻ കാരണം ഞാപ്പം രണ്ട്‌വർഷായി.
ഇതില് അറിയെയ്റ്റ് എന്താണ് ആറിയോ?
ആർത്തി
ആർത്തിലെ ഏ അതിന്പ്പം നമ്മള എന്താ ചെയ്യേണ്ടി വരാ?
അമ്മള് പ്രൊജക്ട് തയ്യാറാക്കാ
ആഹ്
ആർപി ഒന്ന് ആറ് റിജക്ഷനും മറ്റേ പി വന്ന പ്രോജക്റ്റാ നമ്മക്കൊര് സർക്കാർക്ക്ള്ള ഒരു പ്രൊജക്ട് ഇണ്ടാക്കാന്ന് വെച്ചാല് സെമി ഒരു പ്രൊജക്ട് സെമിനാർ തയ്യാറാക്ക ഓ ഡി സെമിനാറർഞ്ഞാലൊരു എല്ലേതും അന്നേഷ്ക്ച്ച് അ ഞ്ഞ് എല്ലാ ഡാറ്റകളും കളക്ട്യ്ത് ഈ സൈ ഇത് അപ്ലോഡെയ്യാം അപ്പൊ ഒരു പ്രോജക്ട്യല്ലോ ആ അങ്ങട്ടേക് അങ്ങട്ട് സെൻഡെയ്തൊട്ക്കാ ഒക്കെകൂടൈറ്റ്. നാളെ മെയിനാർപ്പിണ്ടാവും മാസ് സാർപ്പ്ണ്ടാവും ഐൻ്റെ മെയിൻ ആൾക്കാരൊക്കെ അപ്പോ ഓലൊക്കെ ക്ലിയറാക്കിയിട്ടാണ് അങ്ങട്ട് വിടു
വിട ആ
നമ്മളിതൊക്കെ അസിസ് അങ്ങനെ അങ്ങനേണ്
ആഹ് ഞാനൊ ഒരു അർപ്പിന്നത് രണ്ടുസം മുമ്പ് ഞ ഞങ്ങൾടെ ആയൽക്കട്ടത്തിൻ്റെ ലോണട ക്കാ പോയപ്പോ കണ്ടു അപ്പ ഞാങ്ങനെ ചോയ്ച്ചു ആ അപ്പോ അത് ഇൻക്ക് അപ്പൊ എന്ത് സംഭംമൻസിലാ അപ്പോ അവര് വേറെ സ്ഥലത്താ ഇത് ആർപ്പാണ് അപ്പോ ഇങ്ങട്ട് വന്നിട്ട ണ്ട് അപ്പ ഞാൻ ചോയ്ച്ചു ഇന്നോടൊയ്ച്ചു ഇങ്ങളെ അയൽ കൂട്ടത്തിന്ന് ലോണൊക്കെ എട്ക്കല്ണ്ടോയ്ച്ചു അപ്പൊ ഇങ്ങനെ വ്യക്തികത എന്താ എന്നോടൊയ്ച്ചു ലാഭഎന്താ ചെയ്യ്ണണ്ടോയ്ച്ചു ലാഭാണർഞ്ഞപ്പ ഇങ്ങെനെ ലാഭൊക്കെ ഇട്ണേ ണ്ടോൽക്ക് ക്യാഷൊക്കെ തരുംന്നർഞ്ഞു നമ്മളിങ്ങനെ അടക്കണംന്നർഞ്ഞു ആ നമ്മളെന്തിനാ ഇപ്പൊ ലോണ് വാ ണ്ട്ള്ളത് ഇവടെ ഐന്റെ റെസീറ്റ് കാട്ടികൊട്ത്താല് നമക്ക് ലോണും കാര്യും കിട്ടും ഐമ്പീനായിരം രൂപ വേണം ഒരാൾക്ക്കിട്ടാ ന്നൊക്കെ പറ
ആർപ്പീന്ന് പറഞ്ഞാല് പഞ്ചായത്ത് കുടുംബശ്രീ അയൽക്കൂട്ടത്തിന്റെ എല്ലാ ഡീറ്റെൽസ് അതേപോലെ ലിങ്കേജൊക്കെ ലിങ്കേജിനൊരാർപ്പിണ്ട് വേറെ നമ്മടെ സമ്പാദിക്കുന്ന ആർപ്പികള് വേറെണ്ട് എല്ലാ ഡാ നമ്മളോടെ എടക്ക്ങ്ങനെ പറയല്ലോ നിങ്ങളെ ഇപ്പത്തെ അപ്ലിലിയേഷം ഫോമ് പിന്നെ ഇതാണ്ട് ഈ മാസത്തെ എന്താ എത്ര തിരിച്ചടവ് നൽകി എല്ലെങ്കി എത്ര കിട്ടി എത്രണ്ട് ആ എത്ര ബാലൻസ്ണ്ട് ഏത്ര തിരിച്ചടവ്ണ്ട് ആ ആ ശെരി ഓഡിറ്റിങ്ങിന്റെ ഡീറ്റെയിൽസ് ഞമ്മളടക്ക്ങ്ങനെ ഇപ്പൊ ഫോണ്കൂടെ ആണെങ്കില് ഫോ ണ്കൂടെ വാട്സആപ്പ് വഴി ചെയ്തൊട്ത്തീനൊ വിട്ടൊട്കേണ്ടോ ഇയ്യ്
അല്ല ഇവിടെ അവിട്ത്തെ പഞ്ചായത്ത്ക്ക് ഞങ്ങളെ പുക്കും കാര്യക്കെ ഞങ്ങള
ആ അത് ആ ആ അത് അവിട്ത്തെ ആർപ്പിങ്ങനെ ഉം എന്താ അവർക്ക് കിട്ടിയ ആർ പിമാര് വന്നാണ്ട് ഡീറ്റെയിൽസ് കളക്ട്യ്യാണ അത് പിന്നെ ജില്ലാ മി ഞമ്മളെല്ലാ കാര്യങ്ങളും ജില്ലാ മിഷൻല് ഇണ്ടാവും എല്ലാ അപ്പൊ ആർപ്പീന്ന് ചോയ്ച്ച അല്ല ആർപ്പിങ്ങനെ ആർപ്പിന്റെന്തേലും വർക്ക്ണ്ടെങ്കില് ഏ ഇൻക്ക് തെ ര്ണട്ടോന്നൊക്കെ പർഞ്ഞാ മതി ഞാനങ്ങനല്ല ട്ടോ ഞാന് ഇവടെ ഞങ്ങള അയൽക്കൂട്ടത്തിലൊരു പ്രസിഡന്റ് ഇണ്ട് ഫോണ്ങ്ങനെ ചെയ്തീനി അപ്പ ചെയ്തപ്പന്നോടോയ്ച്ച് നീ എന്താ ഫോണില്ങ്ങനെ ചെയ്യ് ടൈപ്പെയ്യ്ണോയ്ച്ച് അപ്പ പർഞ്ഞ് ഇങ്ങനൊരു സംഗതാണ് ആർപ്പി വർക്കാണ് കുടുംബശ്രീന്റതാണ് എന്താ എനിക്ക്പ്പോ അങ്ങനെ കിട്ടിയതാണ്ന്നർഞ്ഞപ്പൊ ചോയ്ച്ചു. ആ എന്താ അപ്പോള് ടൈപ്പ് ടൈപ്പെയ്തൊക്കെ ഭയങ്കര ഇഷ്ടാക്കി അപ്പ എന്താണ് ആ അപ്പഞാൻ ഓളോടർഞ്ഞി എടീ ഇൻക്ക് ഈ ജോലി ഒന്ന് സെറ്റാക്കിരോ അപ്പൊ ഓളർഞ്ഞി നമുക്ക് ഇനി ഐല് ഒഴിവ്ണ്ടോ നോക്കട്ടെ നമ്മ എല്ലാ വർഡ്ർക്കും ആർപ്പിമാരെ ആവശ്യണ്ട്ന്ന് പർഞ്ഞ്ണ് ഇതിലൊ ഒഴിവുണ്ടോ നോക്കട്ടെ ഉണ്ടെങ്കി ഞാൻ അനക്ക് തരണ്ട് അങ്ങനെ ഓള ഓള് പറഞ്ഞ് ഓളവിടെ ആളെ കൊറ ചില ആൾക്കാാര് വർക്ക് ചെയ്തിട്ട് ആവാതെ മടിച്ച അങ്ങനെ അപ്പൊ ആ ആ ഒരു രീതിയിയില് ഏതൊരു പെണ്ണിന്റെയില് കേറിയ.. ഞാാന്. ചിലാൾക്കാരെ ചെയ്തിട്ടും ഇത് കാരണം പഞ്ചായത്ത് പൈസ അറിയുമ്പല്ലേ കുറേ കഴിഞ്ഞിട്ട് കി
കിട്ടുക കൊറ ടൈം എടുക്കുവല്ലേ
പാസ ആവൂല വേഗം. പാസ്സായാലും കുറേ തൂനാമല അപ്പൊ അക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുമ്പോ അത് കിട്ടും കിട്ടൂല അല്ലെങ്കിൽ കുറേ കയ്യൊ കയച്ച ചില ആൾക്കക്ക് ആ സ്പോട്ടിൽ കിട്ടും
ആഹ ക്ഷമ എല്ല ഇണ്ടാവൂല
അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ചില ആൾക്കാർ ചെയ്യാണ്ട പെന്റിംഗ് ആക്കിയലൊക്കെ ഉണ്ട് അപ്പൊ അയി ആാണ് കയറി പറ്റിയത് ഇപ്പൊ ഇൻഷ മാശ രണ്ട് വർഷമായി കീറിങ്ങി
ഏ ചെയ്യിൽ തുടങ്ങിട്ടില്ലേ ഇപ്പൊ എത്ര രൂപ കിട്ടിട്ടുണ്ടാവയിൽന്ന് എങ്ങനെ കി ഓരോ പ്രോജക്ട് കംപ്ലീറ്റീയ്യുമ്പോ
ബി പി ആർ പി പറഞ്ഞാല് വേറൊരു. പ്രൊജക്റ്റ് ഉണ്ട് അതിൽ ചെറിയ സങ്കേ കിട്ടല് ഒരാഴ്ചീത്തേ ചെയ്താല് ഒവ് ഒയക്കൂട്ടം ചെയ്യയാണെങ്കിൽ എഴുപത്തഞ്ച് രൂപ ഒരയക്കൂട്ടം ചെയ്ത
ഒരാൾക്കൂട്ടം ചെയ്തല്... ഈ പത്തൊമ്പത് ആൾക്കാരുന്റെ യോക്കെ മൊത്തിൽ ചെയ്ത് കഴിഞ്ഞാലോ ആക എഴപത്തഞ്ച് രൂപ
പിന്നെ അങ്ങനെയല്ല വാടില് എത്ര
ആ് വാഡിലാകുമ്പോ കൊറേ ഉണ്ടാവും നല്ലൊരു സംഖ്യക്കെ ഇള്ള ഉണ്ടാവും
ആഹ് അപ്പ ഒരു വാടിലള്ളതാണ് നമ്മൾ ചെയ്യുന്നത്
ആ.. ആഹ്..
െഅ അയൽക്കൂട്ടം ഇജ് നമ്മള് ചെയ്യുമ്പോ ആ മുഴുവൻ എമൗണ്ട് നമ്മുക്ക് ഉണ്ടാവും
ഉം ഉം..
പിന്നെ എക്സ്ട്രാ നമ്മളെന്തെങ്കിലും ഒരുപ്പ മഡം നമ്മക്ക് എക്സ്ട്രാ വർക്ക് തരിയാണെങ്കിൽ ആ പൈസ മ്മക്ക് കിട്ടും കാര്ണം ചേലെ ആൾക്കാർ ചിയ്യത്തൊലൊക്കെ ഉണ്ടാവില്ലോ പെൻഡിങ് ഒക്കണള്ളത് ചിലപ്പോ അമ്മോട് ചെയ്യാൻ പറ നല്ല ആക്റ്റീവയി ചെയ്തോണ്ട് ആ ആ ഒരു വർക്ക് തരും അപ്പൊ അങ്ങനെ തരുമ്പോ ഇവരെന്തയ്യും നമ്മുക്കെല്ലാം വർക്കും തരും അങ്ങനെ പൈ പൈസ
ക്ഷമയുടെ ആ ക്ഷമയുടെ അപ്പ ചെൽപ്പ എന്തേലും കുട്ങ്ങിയ ഒരു സമയത്ത് കേക്കരം ചെൽപ്പ ആ കിട്ടല്ണ്ടാവ
ആ ആ ഷെ ആ അങ്ങനെ അങ്ങനെ കിട്ടു ആ അപ്പ അങ്ങനെ വി ചേര്ച്ച് പോ ഇഷ്ടാ ട്ടൊ വർക്കെയ്യാന് അപ്പൊ എന്ത് വർക്കാണെങ്കില് എ ങ്ങനെങ്കിലും മനസ്സിലായില്ലെങ്കിൽ പോലും യൂട്യൂബ് ഗൂഗിൾക്കെ ചെയ്താണ്ട് ഞാൻ അത് പഠിച്ച്ട്ക്കും അങ്ങനെ പിന്നെ വേറൊന്ന്ണ്ട് ഈ ഉ ര ഞാൻ രണ്ട് രണ്ട് ആർപ്പിയാണ് ഒന്ന് മറ്റേ അ ജീവികന്റെ ആർപ്പിയ അന്തെച്ചാല് കൂട്ടത്തിന്റെ വീട്ടില്ള്ള ഡീറ്റെൽസ് ഓർ ക്ക് വെരുമാനമാർഗം പിന്നെ ഓൽക്കെന്താണ് വെരുമാന വരുമാനം അവ്ടെ വീട്ടിലാരൊക്കെണ്ട് ആരെക്കെ ഗവൺമെന്റ് ജോലിള്ളോല് അങ്ങനെള്ളാേലാരൊക്കെ പെൻഷൻ വാങ്ങ്ണ അങ്ങനെ ചെയ്യ്ണ്ട് അയൽക്കൂട്ടത്തിന്റെ റ്റെയിൽസ്ട്ടോ അയൽക്കൂത്തിനെന്തെ ട്ടോ അയ്ന് അൻബൊർപ്യാ ഒരാൾ ഒരാൾത് ചെയ്യണെങ്കില് പ്പോം അയെന്തെയ്യാ ഇങ്ങള അയൽക്കൂട്ടത്ത്‌ല് പത്തൊമ്പതാൾണ്ടാവും പത്തൊമ്പെ ഇന്റു അൻപത് അടിച്ചോട്ക്ക്മ്പോ ഒരു എമൗണ്ടായില്ലേ
ആ ആ ആ
ഒരു സംഖ്യായി അതേപോലെ ആ വാഡിലെത്ര അയൽക്കൂട്ടണ്ടാവും ആ അയൽക്കൂട്ടൊക്കെ ചെയ്യയാണെങ്കി അത്യാവശ്യം
നല്ല പെയ്സട്ട് ‌ നല്ല ആ എന്തായാലും ഒര് പ ത്ത് രൂപന്റെട്ത്ത് എന്തായാലും കിട്ടോലൊ
ആ കിട്ടും കിട്ടും പത്ത് രൂപൊന്നു അല്ല പത്ത് മുപ്പതുർപ്യാ ഒരയൽകൂട്ടത് ന്ന്
ഓ ഓരോ വീ അട്ത്തട്ത്ത് അയൽക്കൂട്ടങ്ങളെല്ലേ
ആ അ ഇല്ല വാഡിലുള്ള അയൽക്കൂട്ടണ്ടാവല്ലാെ മോളേ
ആ അതന്നെ ഓരോ അയ്ന് ഒര് വാഡ് തന്നെ ഒരു ബാ ഒര് ഏര്യേ തന്നെ എത്ര അയ അയൽക്കൂട്ടം ത്ണ്ട് അറെയ് അതാണ് അട്ത്തട്ത്ത് ഓരോ ആയൽക്കൂട്ട ഞങ്ങപ്പ ഈ ചുറ്റുപാട്ടന്നെ നാല് അയൽക്കൂട്ടണ്ട്
ആ അ അല്ല വാഡ് മൊ ഒട്ടാകള്ളെ കണക്കാ പറിണെ എന്താച്ചാല് വാഡ് ഞമ്മള്
അയ്നെ വാഡിലെന്നെ ഒര് സംഖ്യക്ക്ള്ളത്ണ്ടാവോ അയ്ന് അങ്ങനെ ത്ര ഒരട്ത്ത് എത്രങ്ങാനുംണ്ടാവുംന്ന് പറയാ അങ്ങനെ
അതൊക്കെ ശെരി ചെലപ്പോ ചെലേ ടൈമ്മില് ആ സൈറ്റില്‌ല്ലേ പതിനഞ്ച് അയൽക്കൂട്ടണ്ടെങ്കില് അയ്ല് ചെൽപ്പ ആറേയ് അയൽക്കൂട്ടെണ്ടാവാെള്ളൂ അത് കേറിയിട്ടെണ്ടാവൊള്ളു ചെലേസം ടയ്മിൽ സൈറ്റ് എട്ട ട ട്ക്ക് ഓണാക്ക്യാേക്കണം ഏതെങ്കിലും അയൽകൂട്ട നിന്നീനോ അല്ലെങ്കി മേലങ്ങക്ക് മെസേജയക്കും ഗ്രൂപ്പില് ഇങ്ങനെ വാഡ് വന്ന്ണ് ണ് ഓകെ നിങ്ങള് വേം ചെയ്യിട്ടോ സ്പീഡപ്പാക്കണം ന്നൊക്കെ പറയുമ്പോ നമ്മളത് ചെ ഓപ്പണെയ്ത് നോക്കു അങ്ങന അങ്ങനെ കേണ് അപ്പൊ പഞ്ചായത്ത് വക എന്തെങ്കിലുക്കെ നോക്കിയാ ഔടെ ഓ സൊ ഇയ്യ് പ്രസിഡന്റായോണ്ടൊക്കെ ഒന്ന് അന്വേഷിച്ചോക്
അ എന്തായാലും നോക്ക്യോ ക്ക ന്നാല് ശെരി ഞാൻപ്പൊ വിളിക്കാട്ടോ ആ ഒകെ